ആ കേക്കുന്നില്ലേ
ആഹ് അസ്സലാമൊലൈകും
വലൈക്കുംമുസ്സലാം
എന്താ പരുവാടി
ഇനി കടക്കണം
ഉം ഉം അട്ക്കള ജോലിയൊ കയിഞ്ഞോ
എല്ലാം കൈഞ്ഞു എല്ലാരും ഉണ്ടാവുമ്പോ വേഗം കഴ്യുല്ലോ
ആര എല്ലാരും
ഉമ്മ ഇണ്ട് താത്ത ണ്ട് ഞാന്ണ്ട് അപ്പൊ മൂന്നാളെന്നായല്ലോ എല്ലം കഴ്യുല്ലോ
ആഹ് എന്തായ്യ്ണെ പഠിക്കാ
ആഹ് എക്കൗണ്ടിങ്ങ് പഠിക്കുന്നയാ
ഏഹ് എന്താ കൈഞ്ഞ്ട് ഗ്രിയോ ഫസ്റ്റോ? ആഹ് കല്ല്യാണം കൈഞ്ഞിട്ടില്ലേ?
കല്ല്യാണം കയിഞ്ഞ്ട്ടാ പോയത് പടിക്കാന്.
അ ആഹ്.
ഉം.
അപ്പൊ ഹസ്ബൻന്റെ വീട്ടിലൊ ഇവിടെ സ്വന്തം വീട്ടിലോ?
സ്വന്തം വീട്ടിലാ ഉള്ളേ സ്വന്തം വീട്ടിലാ നമ്മള് ന്ന്ക്കാ.
അഹ് എവിടെ സ്ഥലം കണ്ണൂരാ?
കണ്ണൂരെന്നെ.
ആഹ്.
നിങ്ങളോ?
മലപ്പൊറം.
മലപ്പുറാ നിങ്ങളെന്നാ വർക്ക് യ്യുന്ന്യാാ അല്ലാ
വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊളില്ല ഇപ്പൊ ഒരു വർഷത്തോളായിട്ടില്ല.
എന്ത്‌?
അഎന്തെ പോവായിയൊ?
ആഹ്.
ഒന്നൂല്ല അത് കുറച്ച് പിന്നെ സ്ട്രെസ്സ് കൂടിയ വർക്ക് ആയി പോയാ അപ്പൊ അങ്ങനെ ആണ് വെറുത്തട്ട് നിർ
എന്നാ വർക്ക്
അക്കൗണ്ടൻ്റ് ആയിട്ടേ.
ഓ ഓ നിങ്ങള് അക്കൗണ്ടിങ്ങ് പഠിച്ചതാ.
ഉം
അള്ളാ ഞാനും അതെന്നെയാ പഠിക്കുന്നെ. ഉം
അതൊക്കെ എല്ലവരുടെ വിരവൊക്കെ കിട്ടാണ് കയ്യും ഈ ഇതിലൊക്കെ ഷോപ്പിലൊക്കെ കിട്ടാണെങ്കിലൊക്കെ സാലറി കുറവാണ്.
പിന്നെ ഇങ്ങള് എവിടെ പോയേ
ഓഫീസില് പോയി ആദ്യം ഷോപ്പില് പോയിരുന്നു ഒരു ഹാർഡ് വെയറിന്റെ ഒക്കെ ഷോപ്പിലായിരിക്കും. കൊഴ പ്പല്ലാത്തൊരു പത്ത് വർഷംഒര് ഒമ്പത് വർഷൊക്കെ
ഉം ഉം ഉം
അന്നത്തെ കാലത്തൊക്കെ ഒരു ഏഴര എട്ട് റുപ്പി സാലറി
ഫസ്റ്റ് ഇപ്പൊ എട്ടേ കിട്ടുന്നുള്ളൂ.
ആ ഇപ്പൊ ഒരു ഷോപ്പില് പോയി കഴിഞ്ഞാല് ഇപ്പൊ ഷോപ്പില് ഞാന് കുറെയായി. ഞാന് അഞ്ചു വർഷത്തോളം ഒക്കെ ഒരു ഓഫീസിൽ ഇരുന്നു.
ഉം ഉം
അവിടെ ഇതേപോലെ എട്ടുറുപ്പി സമയം കൊറവായിരുന്നു. പതിനൊന്ന് മണി മുതല് പതിനൊന്ന ര ക്കെയാവുമ്പഴത്തേന് ചെല്ലൊള്ളൂ. നാലു മണിക്ക് പോരും ചെയ്യും. ഉം
ഉം
പിന്നെ നല്ല നല്ല വലിയ ഇതിലൊക്കെ പോയ ട്രാവൽസ് അങ്ങനത്തെതിലൊക്കെ പോയി കഴിഞ്ഞാ റ ഒക്കെ കണക്കാണ് സ്റ്റാർട്ടിങ്ങില്
ഇപ്പൊ സ്റ്റാർട്ടിങ്ങ് എട്ടന്നയാ. പിന്നെ കൊറച്ച് എക്സ്പീരിയൻസ് ള്ള അയക്കാന്ന് പതിനഞ്ചും പത്തും പന്ത്രണ്ടല്ലോ.
ആ
ഉം നമുക്ക് നമക്ക് ക്ക് അയന്നെ ധാരാളാ. പെട്ടെന്ന് കിട്ടിയാല് എല്ലാം അങ്ങനെയല്ല. നമ്മളെ നമ്മളെ കാര്യം നോക്കാലാ ഭർ ഉം നമ്മളെ കാര്യം മാത്രം നമുക്ക് ആവശ്യമുള്ള ഇതും അങ്ങനെ നടക്കൂ
അതിനിപ്പഴൊന്നും കൊഴപ്പം ഇണ്ടാവില്ല അപ്പൊ എനക്ക് എന്റെ സ്വന്തം കാര്യാണെങ്കില് കൊഴപ്പല്ല. പക്ഷെ മക്കളൊക്കെ കാര്യ കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകുകാന്ന് പറയുമ്പോ ഈ എട്ടിനൊന്നും പോയിട്ട് ഒരു മൊത മൊതലാവൂല്ല
ഇല്ല ഇല്ല ഇല്ല മക്കളെല്ലാം ഉണ്ടാവുമ്പോ കുഴപ്പില്ല എനക്ക് പിള്ളേരൊന്നും ആയിട്ടില്ല.
അതുകൊണ്ട് കൊഴപ്പല്ല. അത് ഒരു ടൈം പാസിന് പറഞ്ഞ് പോയി വരാന്ന് മാത്രം.
ആ ഇങ്ങളെ മക്കളെല്ലോ കൊറേണ്ടാ മക്കള് രണ്ടാ
എനിക്ക് നാല് മക്കളുണ്ട്
ഏ ഭർത്താവ് എന്ന് ചെയ്യ്ന്ന്
ഭർത്താവ് ഡ്രൈവറാ
ആ
ഉം
ഉം
പിന്നെ എന്തൊക്കെ. പിന്നെ പുറത്ത് പുറത്തൊക്കെ എവിടക്കലും കയറാൻ നോക്ക് ഹസ്ബൻഡ് എവിടെ
ഹസ്ബൻഡന്റെ നാട്ടിൽ തന്നെ ഗവൺമെന്റ ഉദ്യോഗാ
ആ അപ്പൊ പിന്നെ കൊഴപ്പില്ലരോ എന്ത് എ ഏതിലാണ് വർക്ക് ചെയ്യണെ
എൽ ജി എസ് എൽ ജി എസ് എഴുതീട്ട്‌ കിട്ടിയതാ. നോക്കുമ്പ ഇപ് ഇപ്പോ ഏഴ് കൊല്ലം കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോ അവിടെ ന്നെ മാറ്റം കിട്ടി ഓയെ ആയിട്ട് ഓഫീസ് അറ്റൻഡന്റ ആയിട്ട് ആ
അനക്കൊന്ന് ആ ഫീൽഡ് നോയിക്കൂടെ പി എസ് സി
പി എസ് സീ നോക്കുന്ന്ണ്ട് പക്ഷേ എക്സാം എഴുതുന്നേ ഉള്ളു. ക്ലാസ്സ് ആയിട്ട് ക്ലാസിനെല്ലാം പോയി പഠിക്കണം അത് മാത്രം ഫോ ഫോക്കസ് ചെയ്തിട്ട്
ഉ എംപ്ലോയ്മെന് എംപ്ലോയ്മെന്റിന്റെ പേര് സ്
ഞാൻ കൊടുക്കണ അത്ര
ആ അത് കൊടുക്കണത്ര എപ്പളേ പി എസ് സി ൽ കിട്ടണെങ്കിലേ - -
ആ ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഗവൺമെന്റ സ്ഥാപനത്തിലാ ഇൻസ്റ്റിറ്റ്യൂഷനൽ അപ്പം ആ അടുത്ത മാസം എക്സാം അപ്പൊ അതും കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് അതും ഒന്നിച്ച് വെക്കണോന്നുള്ളില നിക്കുന്ന ആതാവുമ്പം എല്ലാം ഒന്നി
ഏ എന്ത് ഏത് കോഴ്സ് എടുത്തത് ടാലിയോ
ആ എക്സെൽ ടാൽ ആ എക്സെലും ഉണ്ട് വേഡും ഉണ്ട്. ട്ടാലിയും ഉണ്ട് പിന്നെ പവർ പോയിന്റും ഇതാ നമ്മളെ കൂസ് ആറു മാസത്തെയാ
ഈ സംഭവം ഒന്നും അല്ല നമ്മളൊരു സ് ഒരു സോക്കിലേക്ക് ചെന്ന്കഴിഞ്ഞ ഉണ്ടാവുക ഇത് പ ഇതൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടർ അറിയോ വയ്ക്കാനുള്ള ഒരു സംഭവമാണ് എക്സൽ പഠി ന്ന് ച്ചാല് ഏകദേശം ചെലവരക്കെ എക്സൽ ടാലിയാക്കന്നവരും ഉണ്ട്. പ എന്താ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു സോഫ്റ്റ്വെയർ ആണ്
പിന്നെ നമ്മൾ ഒരു ഫ്രഷറ ആയിട്ടൊരു കമ്പനിയിലാ ഷോപ്പില എങ്ങാനും കേറിക്കഞ്ഞ നമ്മ ക്കൊരു മൂന്ന് മാസത്തോളം ചില ആൾക്കാര് ട്രെയിനിങ്ന്നുള്ളിൽ തരും. അല്ലെങ്കിൽ പിന്നെ എടങ്കെ ട്രെയിനി ആയിട്ട് കേറിയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട്
ആ എക്സ്പീരിയൻ. ഇതേപോലെ ക്യ ട്ട് ഷോപ്പില് കേറി പിന്നെ പഠിക്കാൻ വേണ്ടി കയറി. ഒരു ഡിപ്ലോമ അന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിന്ന് പറഞ്ഞട്ടത് ഡി എഫ് എന്ന് പറഞ്ഞ അടുത്തത് വാഷ് അതൊന്നും പഠിച്ചിട്ട് എനിക്കൊരു ഐഡിയും കിട്ടിയില്ല എന്തോ ചെയ്യണു എന്തോ പോരുണു അ ഒറ്റ മണിക്കൂർ ടൈമ് ആ കിട്ടൂലേ നമ്മുക്ക് അതിനപ്പറം ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കാൻ പറ്റൂല്ല
എ ടി എം ചെയ്തേ - -
ഞങ്ങള ഇവിടെ നാട്ടിലേ ജീത്തക്കാരുടെ ഒരു സ്ഥാപനാണ് പ അങ്ങനെ പിന്നെ ഞാൻ എന്തോ കിട്ടി സർട്ടിഫിക്കിറ്റിനൊന്നും നിന്നില്ല എനിക്ക് അത്യാ ജോലി അത്യാവശ്യമായിരുന്നു അപ്പൊ ഞാനെന്ത് സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങാ നിന്നില്ല കോഴ്സ് പൂർത്തിയാണന്റെ മുന്നിൽ തന്നെ വേ ഞാനൊരു അക്ഷയ സെന്ററിലാണ് കേറിയത്. അവിടെ കേറിയേക്കുമ്പോഴാണ് എക്സലും വേടും പിന്നെ എല്ലാ സംഭവങ്ങളും ഓൺലൈനാ ആയിട്ടുള്ള കം സംഭവങ്ങളും കമ്പ്യൂട്ടർ എന്താന്നുള്ളത് ആകുന്നാ പഠിക്കുന്നത്
ഓ അങ്ങനെ
ഉം അങ്ങനെ പിന്നെ ധൈര്യമായിട്ട് പിന്നെ എവിടക്കും കേയറന്നായിട്ട പിന്നെ മ തൊരു പേടിയന്ന കമ്പ്യൂട്ടറിിലൊക്കെ പോണുമ്പോ തന്നെ ഒരു പേടിയരുന്നു
പിന്നെ നമ്മള എന്തിനാ പഠിക്കുന്നല്ലേ എക്സൽ എല്ലാം അറിയാം
ഉ എക്സ എൽ തന്നെ എക്സല്പടി ച്ചാൽ തന്നെ ഒരു ഇതൊക്കെ ഇതാാവും പക്ഷെ നെക്സല്ല ഒത്തൊന്നും വരുന്നില്ല അതാണ് എഞപ്പിളിയില് നമുക്ക് സെൽ ഇല്ലാത്തരു സോഫ്റ്റ്വെയറും ഇല്ല ഒരു മോണിറ്ററ ഉണ്ടാവൂല
പിന്നെ ഡാറ്റ എ ൻഡ്രിക്ക് എങ്ങാനും കേറണ അല്ലേ
ഡാറ്റ എൻട്രി അങ്ങനെ എന്തേലുമൊക്കെ കേറൂ അ വലിയ വലിയ കുറച്ച ദൂരായാലും ലോങ്ങയാലും വലിയ സ്ഥാപനത്തില് കേയറിക്കൊള്ളണ്ട്
നോക്കിട്ട്
ഉം ഈ ഷോപ്പിലൊന്നും കയറിയാലും കൂടുതലൊന്നും കിട്ടൂല പത്തോ പന്ത്രണ്ടോ
നമ്മക്കിടെ കിട്ടുകന്ന്റിയില്ല നമ്മളെ വിധി പോലെയ എല്ലാം എത്തിച്ചേരുക ഉ കഴക പേടി ചെിലയാക്ക് ഭാഗ്യുണ്ടെങ്കിൽ നല്ലടുത്ത് എത്തും
ആ എന്നെ നല്ലയിടത്ത് എത്ത എന്നെ പുൊറത്തക്കൊക്കെ പോണം ദൂരെറത്ത് ഒക്കൊക്കെ പോയാ കുഴപ്പമില്ലാത്ത സംഭവംുണ്ട് ഈ അക്കൗണ്ടി പഠിച്ചവരൊക്കെറത്തത്ത് പോയിട്ട ജോലി ചെയ്യ നമ്മ നാട്ടെ എന്താലും കൊടുത്ത പോ
പക്ഷ എന്റെറെ എ്ന്റെ മാപ്പിളം നാട്ടിലല്ലേ പിന്നെ ഞാൻ പുറത്തുന്ന ശരിയില്ലല്ലോ അതു ആല്ലനിക്ക് ഇൻട്രസ്റ്റും ഇല്ല
ആ
അല്ല ഇത് ഗൾഫിലായാലും സാലറി കുറവാ തോന്നും വല്യ
എന്നാലും സാലറി ഗൾഫിലക്കെ അത്യാവശ്യം സാലറി ഉണ്ട അതേപോലെ ട്രാവൽസില് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗൾഫില് സാധര് ഉണ്ട് നമ്മളെ നാട്ടിലില്ല നമ്മളെ നാട്ടില് തീര ഇല്ല
ഉം
കേക്ക നല്ല കുടജമ്പാ
ഉം
അതിനോട് ഡ്രസ്സും കാര്യങ്ങളും വേറെല്ലന്നെ
ആ അതെ
ഉം
പിന്നെ ഇങ്ങള് കടക്കാനയാാ
ഏ കടക്കാനായി എന്ന് പോണ അതൊ മക്കളൊക്കെ ഒന്ന് ഉറങ്ങിയ എപ്പളേ
ഓ രാവിലെ പണിയായിരിക്കൂലേ മക്കളെല്ലാം സ്കൂള ആക്കണ്ടേ
മക്കളൊക്കെ മാത്രം ഇപ്പോഴാണ് ഓരൊക്ക ഒന്ന് കടത്തി ഉറക്കിയത് പത്ത് മണിട്ട് ഒരാൾ ഉറങ്ങി കുളഞ്ഞ ഇപ്പൊ രണ്ടാടെറങ്ങണ്ട്
ചെറുതാ എല്ലോ
ഇല്ല ആ വല്യ കുട്ടികളണ് ചെറുതോണ് ഡിഗ്രിക്ക് പഠിക്കണവനുണ്ട് ഓന്റെ വലത ന്നണ്ട് ഓൻ ഡിഗ്രി എടുത്തിട്ടില്ല അവന് പ്ലസ് ടു കഴിഞ്ഞപ്പോ കാനിക്കല എഞ്ചിനീയറിംഗ എടുത്തത്
ഉം
അത് കഴിഞ്ഞ ഒരാളുണ്ട് പിന്നെ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന ആളുണ്ട് പിന്നെ ഏറ്റവും ചെറുത് ഒന്നില്ലോ
ഓ ഓ ഉഓ എല്ലാം പെണ്ണാ
ഇല്ലേ മൂന്നാണ് ഒരു പെണ്ണും ഏറ്റവും ചെറുത് പെണ്ണ
ഓ ഓ നല്ലതന്നെ
ഉം
മം
കണ്ണൂര് എവിടെ?
കണ്ണൂര് തളിപ്പറമ്പ ഒന്നും അറിയില്ല നിങ്ങൾക്ക്?
ആഹ്
ഞാ ഒണ്ട് പറഞ്ഞിട്ട് കാര്യല്ല.
ചെലണ്ട്.
ഏ എടയാ?
ആ അങ്ങടെ എന്താ പറയാന്ന അറിയണില്ല.
ആഹ് എന്നാ പിന്നെ പറഞ്ഞിട്ടു കാര്യല്ല.
അവിടക്ക ഇണ്ട് കണ്ടു. ഞ നമ്മള് കോമൺ ആയിട്ട് പറയല എവിടെ നാട് വെച്ചാൽ കണ്ണൂര്. അതുപോലെ നമ്മള് ജില്ലേതാ വച്ച അങ്ങനത്തെ ഒരു പേരെള്ളൂ നക്കപ്പ രണ്ട കൊല്ലം ഒരു ഒരു വർഷം മുന്നേ. ടെ കല്യാണ ഉണ്ടായിന്ന ഇങ്ങൊക്കെ വന്നിരുന്നു.
ആഹ്
ഓ-
എന്നാ ശരിയേ വിളിക്കാം.
ആഹ് ആയിക്കോട്ടെ.